കേൾക്ക്ണ്ടല്ലോ ലെ?
ഓഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
ആഹ് ആഹ് ആഹ്. ഇന്നെട്ട് എന്തൊക്കെ വർത്താനം?
എന്താ സുഖം അങ്ങനെ പോണു. അയുടെ സുഖം അല്ലെ?
സുഖാണ്. ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ചു. മക്കെള് കട്ന്നു
ആഹ് ആഹ് ആഹ്. ഫ്രീ ആയിലെ?
ആഹ് ഇപ്പ ഫ്രീയാണ്. ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങെട്ട് എത്തിട്ടൊള്ളു.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് എല്ലാരും ഒറങ്ങി. മക്കളൊക്കെ ഒറങ്ങി. ഉം ഉം
മദെർസൊക്കെ ഇണ്ടായിനോ മക്കെക്ക്?
ആഹ് ഇണ്ടായിരുന്നു.
ഉം ഉം ഒക്കെ എത്രെലാ പഠിക്ക്ണ്?
ഒരാൾ എട്ട്ൽ വല്ല്യ ആൾ മോനാണ് അവെന് എട്ട്ൽ രണ്ടാമ ത്തോൾ മോളാണ് അവൾ ആറ്ൽ. ചെറിയ ആൾ ഇണ്ട്. ഒര് മോൾ മൂന്ന് വെയസ്സായെത്.
ഓഹ്
അവ്ടെ എത്ര കുട്ടിയാളാ?
ഇവെടെ മൂന്നാൾ.
ആഹ് ആഹ്
രണ്ട് പെണ്ണും ഒര് ആണും.
ആഹ് ആഹ് വല്ല്യ കുട്ടിയാൾ ആയോ?
ഇല്ല പന്ത്രെണ്ട് വയസ്സ് ആയിട്ടൊള്ളു വല്ല്യോക്ക് ഓൾ ആർലാണ്. ഒരാൾ നാൽലാണ് ഒരാൾ മൂന്ന്ലും.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
കുട്ടിയാക്ക് മദെർസ് രാത്രി അല്ലെ?
അല്ലെയ് രാവിലെയാണ് ഇവെടെ. ആറെ കാൽന് ഫസ്റ്റ് ബാച്ച്.
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അഹ് കഴിഞ്ഞ്ട്ട് പിന്നെ ആറെകാൽ മുതെൽ ഏഴര വെരെ സെക്കന്റ് ബാച്ചും.
ആഹ് ഏഹ് രാത്രി മദെർസ് ഇല്ല ലെ?
ഇല്ല ഇല്ല
ഉം അയുടെ എത്ര വെരെ ഇണ്ട് അപ്പം?
ത്രി അഥവാ ഇണ്ടെങ്കി പിന്നെ അവരെ കൊണ്ട്രാ പോണ്ടെ അപ്പൊ?
അത് വെ എല്ലാരും ഇപ്പ അങ്ങനെ തെന്നെ അല്ലെ പോവെൽ? കൊണ്ട്രാനൊന്നും വന്ന്ട്ട് അല്ല ഞാ നമ്മളൊ ക്കെ പണ്ട് പോയിനെത് പാട്ത്ത് കൂടെ ഒക്കെ അല്ലെ?
അഹ് ശരി ഇപ്പത്തെ മക്കെൾ പിന്നെ അങ്ങനെ പോവുലല്ലോ? ഇപ്പത്തെ മക്കെൾക്ക് പിന്നെ വാഹന സൗകര്യം ഇള്ളതോണ്ടെയ് നടക്കൂലല്ലോ?
ഉം ഉം ഉം ദൂരത്താവും മറ്റെ മദ്റെസാ?
ആഹ് ഇബെട്ന്ന് ഞങ്ങെക്കു കൊറ്ച്ച് നട്ക്കാനും അല്ല പക്ഷെ ഇപ്പ ഈ പേടിയാണ് ഇങ്ങനെ ഒറ്റെയ്ക്ക് വിടാന്
ഉം ഉം ഉം കുട്ടിയാൾ ഇല്ലെ അട്ത്ത്ന്ന്?
ഇ ബെടെ അട്ത്ത്ന്ന് കുട്ടിയാൾ ഇല്ല. ഞങ്ങളെ അട്ത്ത് പർണാ വീടാളും കൊറവാണ്. പിന്നെ അട്ത്ത്ള്ള വീട് ആൾ കൂടി അങ്ങനെ മദ്രാസെ പോണ കുട്ടിയാൾ അങ്ങനെ ഇല്ല കൊർച്ച് വെല്ല്യ കുട്ടിയാൾ ആയതാണ് പിന്നെ കൊർച്ച് അങ്ങ് പോണം. അപ്പ പിന്നെ വണ്ടിക്കാണ് പോവാ.
ഉം ഉം ഉം ബസ്സ്നാ പോവെൽ സ്കൂൾക്കൊക്കെ
ആഹ് സ്കൂൾക്കൊക്കെ പിന്നെ സ്കൂൾ ബസ്സ് വെരും.
ഉം ഉം ഉം
അങ്ങനെ പോവ്ണ്ട് ആഹ് സി ബി എസ് സി ആണ്
മ്മ്മ്മ്
പ്രൈവറ്റ് സ്കൂൾ
ഉം ഉം..
ഉം ഉം.. അങ്ങനെയൊക്കെ പോകുന്നു മഴഇന്ന് നല്ല മ മഴ ഉച്ചവരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ മഴ
ആഹ് മ മഴ ചാറി കൊണ്ടുക്കാനായിന് പെരുമായൊന്നും പെയ്തിട്ടില്ല ഇവിടെ ഇന്നു
എ ആഹ് ആഹ് ഇന്നലെ നല്ല മഴ ഇണ്ടായിന് ഇന്നലെ രാത്രിയും ഇന്നലെ പകലും ഇന്ന് രാവിലെ ഒരു ഏഴ് മണി വരെയുംഇത് ഇങ്ങനെണ്ടായി ഒരു ഇന്ന് രാവിലെ എഴുമണിവരെയും ഇത് അങ്ങനെ ഇണ്ടായിന് ഉച്ചയ്ക്ക് പിന്നെ നല്ലൊരു മഴ പെയ്തു പിന്നെ അങ്ങനെ നിന്ന് ക്കാണ്
ആഹ് ആഹ് ഇവിടെയും ഇന്നലെ അങ്ങനെ തന്നെ മഴ നല്ലോണം ഇണ്ടായിനി ഇന്ന്പ്പൊ പാറ്റികൊണ്ട് ഇങ്ങനെ നിക്ക്ണ്
ഉം എന്താ മഴ നിന്നാല് അങ്ങനെ ചൂടുവായി ഇന്നലിം മിനിഞാന്നും
ആ ആ ഇപ്പ മക്കള് ചോയിച്ച ഐ സി ഇടട്ടെ
ഹ ഹ ഹ...
ഞാൻ പർഞ് ഇച്ചെക്കൊക്ക മഴ പെയ്ത്ട്ട് ഇങ്ങക്ക് എ സി ഇടണോ ചോയ്ച്ച ഒക്ക പൊയ്ക്കോളി വട്ന്ന് പൊർത്ത്ക്ക് പർഞ്
ഉം അതന്നെണെ മഴ ഇങ്ങനെ നിന്ന് പെയ്യാണെങ്കി കൊഴപ്പല്ല
ഉം ഉം ഉം
അല്ലെങ്കി പിന്നെ ഈ കാലാവസ്ഥടെ ഒരു പ്രത്യേകതയാണ് ഇപ്പ അത് ല്ലെ
ഉം ആ ഇണ്ട് ഒരീസണ്ട് ഒരീസണ്ടേ രാവിലെ മഞ്ഞ് മൂടി കട്ക്ക്ണ്
ആ ശരിക്കും മയെക്ക പോയ പോലെ.
ആ ജൂൺ മാസത്തില്
അതെ ആ ഇവടിം ഇണ്ടായിരുന്നു ശരിക്ക് ജൂൺ മാസ്ത്തിലൊക്ക ശരിക്ക് എന്താ പറയാ തോടുകളും കൊളങ്ങളൊക്ക നറഞ്ഞ് നിക്ക്ണ സമയല്ലേ അതില്ലല്ലോ ല്ലെ
ഉം ഉം ഉം ഉം.
ഇപ്പൊ ജൂലൈ ആയപ്പഴാണ് ഇപ്പൊ ഒരീസങ്കിലും മഴ നിക്ക്ണത് ആ നേരെ പെയ്യ്ണത് അതെ
വന്നും വെയിലർച്ചും വന്നും വെയിലർച്ചും ല്ലെ നിന്നീനിയത് ഞാനും കര്തി മഴ ഒക്ക പോയര്തി മൂടൽ മഞ് ഒക്ക അങ്ങട്ട് വന്ന്കാണ്ട് നിന്നപ്പളെ
ആ ആ ആ പിന്നെ എന്തായാലും മഴ കോറെ വൈകീട്ടാണ് കൊർച്ച് മഴ പക്ഷെ ന്നാലും വെള്ളത്തിന് ക്ഷാമൊന്നും ഇണ്ടായിട്ടില്ല ലെ ഉം ഇങ്ങക്ക് കുടിവെള്ളക്ക ഇണ്ടോ അവ്ടെ
ആ ഇണ്ട് കുടിവെള്ള ഇണ്ട് പാട്ത്തിന്റെ ഏരിയ ആയിട്ട്
ആ ആ ആ
കുടി വെള്ളണ്ട്
ഉം ഉം ഞങ്ങക്ക് കൾക്ക്ണ കെണർലൊക്ക പാറേയ്ക്കാരം
ഉം
ഞങ്ങക്ക് കുടി വെള്ളം ന്നട്ട് അടുത്ത വീട്ട്ന്ന് ഞങ്ങള് ഓസ് ഇട്ട് എട്ക്കാരാണ്
ഉം ഉം ഉം ആ ആ ആ മറ്റേല് വള്ളം ഇണ്ടാവോ ഒരട്ടക്ക അട്ച്ചാൻ ഇണ്ടാവോ
ആ അത്‌ ഞങ്ങള് ഒരു നാലീസ്ത്തിനോക്ക അങ്ങനോക്ക ഒന്ന്ചാണ്ട് ഇട്ത്തക്കും കുടി ക്കാള്ളത് മാത്രം ട്ടോ മറ്റേല്ള്ളൊക്കെ കൊർച്ച് തായ്ത്ത്ണ്ട് കോറി കോറിണ്ടല്ലോ അയില് ഞങ്ങള് മോട്ടർ വെച്ച്ക്കാണ് ഇത് അട് ത്ത വീട്ട്ന്ന് ഇട്ക്ക്ണത് കുടിക്കാനും ക്കാനും മാത്രം
ബാക്കിള്ള കാര്യത്തിനൊക്ക കൊറിന്നാ ലെ
കൊറീന്ന് അല്ലാത വെള്ളല്ല വേറെ
പ്പം മഴ പെയ്താ വെള്ളം ഉണ്ടാവു ല്ലേ? കിണറ്റില്.
ഇല്ലേ ആമ മഴ പെയ്താലുണ്ടാവും എങ്ങനെ അറിയോ കൊറച്ച് താഴത്താണ് പിന്നെ ഞങ്ങള് അത് ശരിയാക്കിയില്ല വേനൽക്കാലത്തൊന്നും വെള്ളല്ല ഉം
ഉം
അപ്പൊ, പിന്നെ അത് ശരിയാക്കിട്ടുല്ല. പിന്നെ, അങ്ങനെ ഇട്ടു അത്.
എന്റെ വീട്ടില് നല്ല കിണറ് ആയം ണ്ട്. അപ്പൊ, പിന്നെ. മഴ പെയ്താല് അതില് വെള്ളം ഉണ്ടാവൂല പറയും. നല്ലോണം പെയ്യണം എന്നങ്കിലെ വെള്ളണ്ടാവൊള്ളൂ
പക്ഷെ ഇള്ളത് വറ്റൂലല്ലോ? ഇള്ള വെള്ളം അതേപോലെല്ലേ എന്നും?
ഇല്ലേ ജൂൺ മാസത്തിന് പോയിട്ട് ഇപ്പ നിന്ന് നിക്കാൻ പോയിട്ട്- മോട്ടർ അടിച്ചിട്ട് വെള്ളം ഒരേ ഒരുട്ടൺ തെങ്ങ അടിച്ചാൽ കിട്ടുയുള്ളൂ
ആഹ് ആഹ് ആഹ്
പിന്നെ, അടിച്ചാണ്ടാവു ല്ല. പിന്നെ എല്ലാരും പാട പോകുമ്പളേ ആഹ് എല്ലാരും പാടെ പോകുമ്പോ, വെള്ളത്തിന് അവശ്യ മായിരിക്കും.
അതെ പിന്നെ ഇഞ്ഞ് ഇവിടെ ഈ എന്താ ജപ്പാൻ പദ്ധതി ഇണ്ടല്ലോ ജപ്പാൻ കുടിവെള്ള പദ്ധതി
ഉം ഉം ഉം
ഉം അതിന്റെ നല്ലൊരു വെല്യ ടാങ്ക് ഞങ്ങളെവിടെ അടുത്ത് വെരുന്നുണ്ട്ട്ടോ ഇതിലങ്ങനെ വെള്ളത്തിന് വെള്ളത്തിന് ക്ഷാമം പറഞ്ഞാ ചെല വീട്ട് കുടിക് നല്ല വള്ളം ഉണ്ട്. ചെല വീടുകൾ കൂടി ഇല്ല പക്ഷെ ആ സുജം ആഹ്, ജ
ജൻ ജീവൻ മിഷൻ എന്ന് പറഞ്ഞാണ്ട് അത് കൊറേ ആയി മാന്തി തൊയ ഞ്ഞ് റോഡ് കേട്ര്ത്ത്ണത്.
തൊഴിത്തണ്ട് പക്ഷെ, ഞങ്ങള്. ത് ല്ലെ റോഡ് കേട് വര്ത്തീട്ടില്ല ആ വല്യ ഹലാക്കിന്റെ പൈപ്പ്ണ്ടല്ലോ അത്ങ്ങനെ കൊട് എന്നിട്ട് കൊറേ സ്ഥലത്ത് കൂടി അയ്ന്റെ ടാങ്ക് ഞമ്മള് വല്ല ഹോസ്പിറ്റലും പണിയൂലേ അതേപോലെ മൂന്ന് നെല എ എത്തീക്കണു
ആഹ് അത് ഇബടിം കൊറച്ചൊക്ക ഉം ഇബടെ കൊറച്ചൊക്കെ ഇണ്ടാക്കി വച്ചക്കണു വലുപ്പത്തില്
ഉം
ഞാൻ കര്തി പെരക്കെറ്റ ബിൽഡിങ്ങ് എന്തിനെങ്കിലും ഇട്ക്കാണ്ന്ന് കരുതീനി, അപ്പം അതല്ലാ.
ആഹ് ഇനി എന്തപ്പോ ഓഫീസ് ആണെങ്കിലും ഇപ്പോ എത്ര അധികം റൂമുകളൊക്കെ വേണം അല്ലെ അടീകൂടി ഒക്കെ ഓഫീസ് തൾക്ക്
ച പ്പ്യാ എന്താ ഇത് രീതില് അത് യെന്ന് ഏത് കൊല്ലത്തിന് കിട്ടോ ആവം ഞ്.
അതന്നെ അത് ഇവടെ ഒരു കൊല്ലായി പണി തൊടങ്ങീട്ടും അയ്ന്റെ പണിയൊന്നും ആയിട്ടില്ല റോഡ് കുടി മെറ്റലും സ് എന്താ പറയാ പാറ പൊടി ഞങ്ങള് അടുത്തായതു കൊണ്ടേ ബംഗാളികളും ഫുള്ള് തെരക്ക് ക്കാക്കാര ഇപ്പോ വടെ. അതൊരുപാട് കൊരു ഒരു വർഷായി ഇപ്പത് ശരി ക്ക് തൊടങ്ങീട്ട്. എവിടി എവിടി എത്തീട്ടൂല്ല ഇതുവരെ. ഇല്ല.
ആ അ ഇത് വന്നാ പിന്നീ ഞങ്ങക്ക് കൊറച്ചൊക്കെ വെള്ളം കിട്ടൂട്ടോ പക്ഷെ അത് വന്നിട്ടില്ലാ ഇതിന് മുമ്പ് ജലനിധി ഇണ്ടായിന്നല്ലോ ജലനിധി
ആഹ് ആഹ് ജലനിധി ഇവടന്ന് എല്ലാരുംപാടെ ഒരു സ്ഥലത്ത് എടുക്കണതല്ലേ
ആഹ് അങ്ങനെയല്ല ഇങ്ങനെ എല്ലാ വീടുകളിൽ കൂടി പൈപ്പ് ഇട്ടിട്ട് ആ കെണറ്റിന്ന് എടുക്കുക എന്നിട്ട് ടാങ്ക്ക്ക് അടിച്ചിട്ട് ഇപ്പ എന്താ സംഭവംന്നറിയോ ഞങ്ങക്ക് വെള്ളല്ല അത് റോഡ് പൊളിച്ചപ്പോ പൈപ്പേളൊക്കെ പൊട്ടി പോയിട്ടേ
ആഹ് ആഹ്
അതിപ്പോ ഒന്ന് രണ്ട് വർഷായി നിന്നിട്ട് അതിനാലെയാണ് ഇപ്പോ ഞങ്ങള് കുടുങ്ങിയത്
മേലക്കൂടെ പൈപ്പിട്ട മതി
മല്ല ഈ മെയിൻ റോട്ടിക്കൂടെള്ള പൈപ്പേള് അവടെ റോഡ് പണിയായിട്ട് ക്ക വെട്ടി പൊളിച്ച് മാന്തി കീറിട്ട്ട്ടേ
ഉം ഉം ഉം ഉം
അതിന് എത്രയോ കോടികൾ വേണത്രേ അത് രണ്ടാമത് ശരിയാക്കണെങ്കി അപ്പൊ പിന്നെ അത് ശരിയാക്കണില്ലാന്ന് തോന്നണ്ട് അപ്പത്തിനാണ് ഈ ജപ്പാൻ വെള്ള പദ്ധതിന്ന് പറഞ്ഞാ ഈ വെള്ള പദ്ധതി വന്നിക്കണത് അതിപ്പോ ഇന്നും നാളെയും കിട്ടുന്നു യാതൊരു പ്രതീഷയില്ല
അതില്ല ഈ മക്കളൊക്കെ വലുതായിട്ട് ഓൽക്കുവാണെങ്കിൽ കിട്ടിയെങ്കി ഇണ്ടാവും
കിട്ടിയെങ്കി ഇണ്ടാവും അത്രേ ഒള്ളൂ പിന്നെ വേറെ എന്തൊക്കെ
വേറെ എന്താ സുഖം എന്തൊക്കേ ഭക്ഷണംന്നുണ്ടായത്
ന്റെ ഹസ്ബന്റ് രാത്രി ചപ്പാത്തി കഴിക്ക ഞങ്ങക്കിന്ന്
ഉം
ഞങ്ങള് സാധാ ചോറന്നേ ചോറും മീനുണ്ടായിരുന്നു മത്തി
ആ ആ രാവിലെ ഇണ്ടാക്കിയതക്കാരം ലേ
ആ രാവിലെ ചോറും കറിയും പൊരിച്ചതൊക്കെ ഒന്നിച്ചങ്ങ് ഇണ്ടാക്കി വെക്കും
മീൻകറിയ
ആ മീൻ കറി എന്ന പിന്നെ ചപ്പാത്തിക്ക് എടുക്കാനും ആയി അങ്ങനെ വിചാരിച്ചിട്ടേ
അതിണ്ട് ഉം ഉം ഉം രാവിലൊക്കെ എടുക്കാ
പിന്നെ രാവിലെ എടുക്കാ പക്ഷെ മക്കൾക്ക് ചെപ്പ അതൊക്കെ വല്യോർക്ക് മീൻ കറിയും ഇതൊക്കെ വല്യോര് കൂട്ടും മക്കൾക്ക് എന്തേയും വേണ്ടതുള്ളു ഓൽക്ക് കടികള് ഞാൻ എല്ലാതും ഉണ്ടാക്കും പത്തിരി പു ട്ട്ണ്ടാക്കും പത്തിരി ഉണ്ടാക്കും ദോശ ഉണ്ടാക്കും കലക്കി
ആഹ് ആഹ്
അത്ണ്ടാക്കും നൂൽപുട്ടുണ്ടാക്കും
ഇഡലി നൂൽപുട്ടാ ഉം ഇവടെ ആകെ ദോശ ഓട്ടട പുട്ട്
ആഹ് ആഹ് ഓട്ടടാന്ന് പറയണത് എന്താ നമ്മള് സാദാപ്പം ചുടണതോ
അല്ല അത് വറ്റൊക്കെ ഇട്ട്കാണ്ട് തേങ്ങൊക്കെ ഇട്ട്കാണ്ട് ഇണ്ടാക്കും അരി അരച്ചുകാണ്ടെന്നെയാണ് അരി നല്ല അരി
ആ അത് ഞ ഞങ്ങൾ ഇണ്ടാക്കലില്ലാട്ടോ
ഓ
സാധാ എന്താ പച്ചരിയെന്നെ വെള്ളത്തിലിട്ട് നമ്മള് ദോശ ആ ദോശക്ക് അരക്കണമാരിതന്നെ മാവ് അങ്ങനെ ഉഴുന്നൊക്കെ ഇട്ടിട്ട് കൂട്ടിയെക്കെ
ഉ അത് ഉയിന്ന് ദോശ ഇത് സാധാ ഓട്ടടാ മറ്റ് പറ്റിടും പിന്നരിയും അത് നല്ലോം കൂട്ടി അരക്കും
ആഹ് ആഹ്
തരിയൊന്നുണ്ടാവാതെ അതരക്കുക
ഉം വച്ചോറും അരീം മാത്രം
ആഹ് ആഹ്
ഉം അരച്ചിട്ട് പിന്നെ അതങ്ങനെ എന്താ അപ്പസോടിയം ഇതൊന്നും ഇടാതെ അങ്ങനെ കുട്ടിവെക്കക്കാരം
ആഹ് അതെ അതെ അത് കൂട്ടിയൊക്കെ ഒന്നും വേണ്ട നമ്മള് രാവിലെ സാദാ ദോശക്ക് അരക്കണമാതിരി രാവിലെ തന്നെ അരച്ചാ അയ്ക്ക് പിന്നെ തേങ്ങാട തേങ്ങ ഇടുമ്പോളേ അത് നല്ലെൽക്ക് കുട്ടൊള്ളു
ആഹ് രാവിലെ തേങ്ങ ചെറവിടഏ ഞമ്മള്
ആഹ് രാവിലല്ല ഒക്കെ പണിയൊക്കെ രാവിലെ തന്നെ എടുക്കാ ദോശ ദോശക്കരക്കണമാതിരി
ആഹ് ആഹ് ആഹ്
ആഹ്
ആഹ് അപ്പൊത്തന്നെ അരച്ചിങ്ങാണ്ടൊക്കെ ഇടാം